പിന്നെ നമ്മുക്ക് പറഞ്ഞാല് ഹലോ ആഹ് പിന്നെ നമ്മുക്ക്ന്ന് പറഞ്ഞാലേ ഇപ്പ എന്താ പറയാ അല്ല കല്യാണം
അന്തെ കട്ടായത്
അത് കട്ടായതാ പിന്നെ എന്താ ആഏർ എന്താപ്പ വിചാരിച്ച നമ്മളക്ക എന്താ പറഞ്ഞനെ കല്യാണത്തിനന് പറ്റിയല്ലെ ആ കുട്ടികൾ ഇപ്പ ഇപ്പഴത്തെ കുട്ടികളൊന്നും കല്യാണം കഴിക്കണില്ലല്ലോ ആൺ കുട്ടികൾക്ക് പെണ്ണും കിട്ടണില്ലല്ലോ അതുകൊണ്ട്
ഉ അതന്നെ ഡിമാൻഡ് പെണ്ണുങ്ങൾക്കാണല്ലോ
ആഹ് പിന്നെ പെൺകുട്ടികളൊന്നും കല്യാണം ഇപ്പൊ ഇപ്പ കല്ണം കഴി നമ്മളോട്ന്നെ ഇപ്പ കല്യാണം ഇനി കഴിക്കണോ സ്ത്രീകൾക്ക് കല്യാണം ആവശ്യമാണോ അല്ലെങ്കിൽ എഹ് കല്യാണം മ് കഴിക്കാൻ ഇഷ്ടണ്ടോന്ന് ചോദിച്ചാല് നമ്മള തന്നെ ചിലപ്പം അതിന്റെ ആവശ്യ ഇല്ലന്നല്ലേ പറയുള്ളൂ
ഉം
കാരണംന്നു വെച്ചാ കല്യാണം വന്നാൽ ഒരു ഉത്തരവാദിത്തായി പിന്നെ മന കൊറേ
പിന്നെ നമ്മക്ക് ഒരു മനസ്സൊക്ക ഒരുതായി മറ്റേ ഇ സ്വാതന്ത്ര്യക്ക ആയിരിക്കും അത് കഴിഞ്ഞു സ്വാതന്ത്ര്യംക്കെ കഴിഞ്ഞില്ലേ വീട്ടിലായാലും എവിടായാലും
മക്കളെ കാര്യത്തില് കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യത്തില് ഓരോ കാര്യത്തിലും നമുക്ക് ടെൻഷൻ ആണല്ലോ
ഉം
മറ്റ് അഹ് അല്ലെങ്കി നമ്മ കല്യാണം കഴിച്ചില്ലെങ്കി നമ്മക്ക് അങ്ങനെ
ഓരോ ദിവസം ഓരോസോയാൽ ആ യിരിക്കും
ആഹ് അതെ അതെ അതെ അപ്പൊ ഞാന് ഞാനങ്ങനെ വിചാരിക്കും എന്താ പറയാ ഇപ്പ നമ്മളന്നെ ഇപ്പം ഇപ്പ നമ്മക്ക്ന്നെ തോന്നലില്ലേ ഒരു പണി വേണം ഒരു ജോലി വേണം നമുക്ക് ഇൻഡിപെൻഡൻറ് ആയിട്ട് ജീവിക്കണം അല്ലേ കുറച്ച് മുന്നേ ഞമ്മക്ക് ആഹ്
പ്രായായാലും പോവാണല്ലോ പ്പ ആയിരറുപ്യ കിട്ടിയാലും ത്രട്ടിയാലും
ഒരു ജോലി ഉണ്ടാവുക ഒരു അവനാന്റെ കാര്യത്തിന് മറ്റൊരാളോട് കൈനീട്ടാതിരിക്കുകന്ന് പറയണത് ഒരു വലിയൊരു കാര്യമായിട്ട് ട്ട് അതെല്ലർക്കും ഒരു ആ ഒരു ഇപ്പ നമ്മ ഡ്രസ്സ് ഡ്രസ്സ് പോലെ അല്ലെങ്കിൽ നമുക്കൊരു ഭക്ഷണം പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ആവശ്യുള്ള ഒരു കാര്യമായിരിക്കുന്നു ഇപ്പം അത്
ഉം
അങ്ങനെ ഒരു മക്കള കൂടെ വ ഉമ്മമാരും പഠിക്കാൻ പോവാണല്ലോ
ഉം ഇപ്പ അങ്ങനെയാണ അതാണ് അയ്ന്റെ ട്രെൻഡ് അപ്പ ഞാന്
ഒരു പ്പോ ഒരു ഭർത്താവ് മാത്രം ഒരു വീട്ടില് ഒരു ഗൃഹനാഥൻ മാത്രം ജോലിക്ക് പോയിക്കണ്ട് ആ വീട്
ഇപ്പൊ ചെലവ് കഴിഞ്ഞ് പോവില്ല
ആഹ് കാരണം അത്രയും ചെലവാണ് ഓരോ സാധനത്തിനും വില കൂടുക ചെലവുകൾ കൂടുക അല്ലേ അപ്പം
എല്ലാംകൂടെ ഇന്നത്തെ ചെലവുകൾ ചെലവായിരിക്കൂല്ല നാളെ വേറെ ചിലവായിരിക്കും അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ഇതല്ലേ
ത്തെ വാപ്പമാരെ മാതിരി അല്ലെങ്കിൽ ഒരുമാരി ഒരു പിശുക്കിച് അല്ലെങ്കിൽ മക്കൾ ആഗ്രഹങ്ങളൊന്നും പറയില്ല അത്ര ആഗ്രഹങ്ങളൊന്നും നമ്മൾ നമ്മളൊന്നും ചെറുപ്പത്തില് അത്ര ആഗ്രഹങ്ങൾ നമ്മളെ ആഗ്രഹങ്ങൾ പറയില്ലല്ലോ ഇപ്പൊ മക്കള ആഗ്രഹങ്ങൾക്ക് പുറകയാണല്ലോ മാതാപിതാക്കള്
പണ്ട് ദിവസം ആ ഒരു അയമ്പരുപ്യയിലൂടെ എല്ലാം കിട്ടും ഇപ്പൊ അയ്യായി ആ സ്ഥാനത്ത് അയ്യായിരം വേണം അത് പണ്ടൊക്കെ ന അഞ്ച് റുപ്പിക്ക് മീന് പ്പ അതല്ലല്ലോ എല്ലാ സാധനോം അയ്ന് മൂല്യം കൂടി വരല്ലേ
ചിലവാക്കും വരവിനനുസരിച്ച് ചെലവ് ഉണ്ടാവുള്ളൂ പക്ഷെ ഇപ്പ പറഞ്ഞാ ഇപ്പൊ ചെലവ് വരവില്ല പക്ഷെ ചെലവ് എവിടെയോ ആണ്, ഇപ്പ അടുത്ത മാസത്തക്കൊന്നും ചെലപ്പോ റോൾ യെത്റോൾ യ്ത്അങ്ങനെ ജീവിക്കണോലോക്ക ഉണ്ടല്ലോ പിന്നെ നമ്മളെ വര നമ്മളെ വര
കുട്ടികളും ഇതൊന്നും ഇല്ലായിരുന്നു ഫോൺ ഇല്ലായിരുന്നു അതൊക്കെ ചെലവായില് കൂടുവല്ലേ നമ്മുക്ക് എവിടേക്കേലും പോണമെങ്കില് പെട്രോൾ അടിക്കണം വണ്ടിക്ക് പോണം ഫോണില് പൈസ ഇടണങ്കിൽ ഫോണിൽ ഇത് വേണം വരുമാനല്ലേ ആഹ ഞമ്മ പോയി ഇപ്പ അങ്ങനെയല്ലോ
അതെ ഇപ്പൊ ബസ്സില് പോവണ കാര്യമാണെങ്കില് നമ്മള് പോവേല്ല നമ്മുക്ക് മുറ്റ നമ്മളെ വീട്ടത്തെ അതെ വീട്ടിൽന്ന് പോണ അങ്ങനത്തെ പരിപാടിണെങ്കിൽ മാത്രമേ നമ്മള് പോവുള്ളൂ നമ്മള് ഇപ്പ ഇപ്പത്ത സ്ത്രീകൾക്കൊക്കെ ഭയങ്ക ലൈസൻസ് ഉണ്ട് വണ്ടി ഉണ്ട് സ്വന്തമായിട്ട് വണ്ടിണ്ട് അൻക്ക് ഇഷ്ടല്ലേ വണ്ടിഒട്ടാന്
വണ്ടിഒട്ടാന് എനിക്ക് ആദ്യ ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടുന്നില്ല ഒരു പേടിയ എപ്പോഴും
എന്നാലും അനിക്ക് നോക്കിക്കൂടെ ഞാനിപ്പ ഇന്നലെ ഇപ്പ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയാണ് നമ്മുക്ക് വണ്ടി പഠിക്കണം അപ്പ എന്റെ രണ്ട് ഫ്രണ്ട്സ് അപ്പോ ഓൽത് കോഴ്സ് കംപ്ലീറ്റ് ആയി പതിനഞ്ച് ക്ലാസ് മൂവായിരം രൂപ അവി അവിടുന്ന് പഠിച്ചു അപ്പം ഇനി അവനു വണ്ടിടുത്ത് സ്കില്ല് അത് നമുക്ക് എയിമ്ആവണം അതേ നമ്മള അടുത്തുള്ള കഴിവാണ് പക്ഷെ വണ്ടി ഓട്ടാം പഠിച്ചിക്കണ്
അതേ
അപ്പം എ
കഴിച്ചില്ലായില്ലേ ഒരാളെ എല്ലാത്തിനും ഇങ്ങനെ ഇതാക്കണ്ടല്ലോ
അത് തന്നെ അപ്പൊ ഞാനിപ്പ ഇങ്ങനെ അതെ അപ്പൊ ഞ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയാനേ ഇന്നലെ ഇനിയിപ്പം ഇപ്പൊ ഈ സാഹചര്യം ആയോണ്ട് പഠിക്കാൻ പോകൻ വയ്യാ അല്ലെങ്കി എനിക്കുംഓല കൂടെ പോയാൽ മതിയന് അപ്പം പറയ വണ്ടി പഠിച്ചാ ഭയങ്കര ഇപ്പ മക്കള കാര്യണെങ്കിലും മക്കളെ സ്കൂൾക്ക ആക്കണ കാര്യണെങ്കിലും പെട്ടെന്ന് നമ്മള പണിന്റെ ഇടയിൽ നമുക്ക് നടന്ന് കൊണ്ടുക്കാനോ ങ്കിൽ നമ്മളെ കാര്യത്തിന് നമുക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഒരു പെട്ടെന്നൊരു ആ ഹോസ്പിറ്റലിൽ കേസ് വന്നേ പിന്നെ ഞാനൊക്കെന്ന് പറഞ്ഞാല് രാവിലെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാല് പറ്റ അർജന്റ് ആണെങ്കില് ഞാൻ പോവ്ളൂ ഇല്ലെങ്കി ഞമ്മുടെ അടുത്തുള്ള വല്ല മെഡിസിനും കൊടുത്ത് ല്ലെ നമ്മളത് പിന്നെ ഓല് വരുന്നവരെ നമ്മള് കാത്ത്ക്കുവല്ലോ ആഹ് ഓല് വരുന്ന വരെ നമ്മള് കാത്തക്കും നമ്മക്കൊരു വണ്ടി ഇതോന്നുംല്ല
ഉം
അപ്പം നമ്മ ഞാൻ വിചാരിക്കും ഇപ്പം നമ്മുക്കോരു വണ്ടിയൊക്കെ ഉണ്ടെങ്കി നല്ല സുഖ
നിങ്ങക്ക് വിചാരിക്കുമുമ്പോ ആ ണ്ട് പോവാ പിന്നെ നമ്മ ഒരാള അങ്ങനെ ഇതാക്കണ്ടല്ലോ
ആഹ് പിന്നെ പിന്നെ നമ്മ നമ്മെ വീട്ടില് നമ്മളമ്മ്മാർക്കോ നമ്മളപ്പാര്ക്കോ എന്തേലും ആവശ്യം വന്നാലേ പനി വന്നാലേ നമക്ക് രാവിലെ പോയി ഓൽക്ക് നമ്മളെ കാര്യങ്ങൾ കൈ നമ്മെ വീട്ടിലെ കാര്യങ്ങള്ൾ ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മുക്ക് ഒരേയുംപോയി സഹായി ക്കാം ഒരു വണ്ടി ഉണ്ടെങ്കിലെഅതൊക്കെ പറ്റുള്ളല്ലോ അല്ല ഞാനിങ്ങനെ വിചാരിക്കണ്ടേ കാരണം നമ്മളെ ഉമ്മക്കും ബാപ്പക്കും ഒക്കെ പ്രായായി വരിയാണ് ഓല് നമ്മളെ ഒരു കാര്യത്തിനും നമ്മളെ ബുദ്ധിമുട്ടാക്കലില്ല ഒരു കാര്യ ത്തിനും നമ്മളോട് പറയലുംല്ല പക്ഷേ നമ്മുക്കൊരു നമ്മളെ അവരെ നോക്കാതെ നമ്മ ഒരു പനി വന്നാലോ നമ്മളോട് ഉമ്മ ഉമ്മയ്ക്ക് പനീണ്ട് ഇങ്ങള് ഒന്ന് വരീന്ന് പർഞ്ഞാ നമ്മളെ ബുദ്ധിമുട്ടാക്കണൊന്നില്ലല്ലോ.
ആഹ്
നമ്മളെ എപ്പളും ഹാപ്പി ആയിട്ട്ക്കണം എന്നാണല്ലോ നമ്മളെ ഇമ്മമാര് ചിന്തിക്കണേ.
അതെന്നെ
ഉം
അവരെ അവരങ്ങനെ കഴിഞ്ഞ് കൂടും.
ആഹ് അപ്പ ഇൻക്കിപ്പ ഇങ്ങനെ തോന്നും. പക്ഷെ നമ്മള്പ്പം വണ്ടി പഠിച്ചാല് നമുക്ക്പ്പം എന്തേലും ഓര്ക്ക് ഒരു പനി വന്നാലും ഇതു വന്നാലും നമ്മക്ക് മദ്രസ് കൊണ്ടയക്കാനും നമ്മള് മ നമ്മക്ക് സ്കൂളും മദ്രസും പ്പ നമ്മള് ഹ് കല്യാ കല്യാണം കഴിച്ച സ്ഥലത്താവല്ലോ. അയിന്റെ ബുദ്ധിമുട്ടോണ്ടാണ് അത് ഇപ്പ അങ്ങനെന്നും ഉണ്ടാവൂല നമ്മ ക്ക് ഒരു വണ്ടി പടിച്ചാല് കൊറേ ഉപ ഉപകാരം ണ്ടായ്നു വണ്ടി പടി ച്ചാലില്ലേ നമ്മളെ ഇഷ്ടത്തിന് ഉം ഒരാളെ കാത്തിരിക്കണ്ടല്ലോ.
ആഹ്
വല്ല്യ കെടയിരിന്നു പക്ഷേ എന്താ എന്താ ഇനി പഠിക്കണം എന്തായാലും ഇൻഷാ അല്ലാഹ്. യ്യ് ഒന്ന് ഏതായാലും നോക്ക് വണ്ടി പഠിക്കാന്.
ഉം ഹസ്ബൻഡ് പറയല്ണ്ട് വണ്ടി പഠിപ്പോന്നൊക്കെ.
അന്ക്കെന്താ അന അന്ക്ക് എന്തോര് സുഖാണ് കാരണം അഒടെ സ് വണ്ടിണ്ട് ആഹ് കൊറ ച്ച് നേരൊരു ടൈം ണ്ടെങ്കി
ത്തൾ ഇണ്ട് ന്നലെ
ആഹ് ഒന്ന് നമുക്ക് വീഴ്ച്ചകളൊക്കെ ണ്ടാവും കാരണം എത്രോ പ്രാവശ്യം വീണും തായിട്ടന്നെ ഒരു വണ്ടി പഠിക്കാൻ കഴിയുള്ളൂ. അപ്പം ക്ഷെ ന്നാലും ഞമ്മക്ക് പഠിച്ചാല് നമ്മക്കരു കാര്യാണ് ഏഹ്
അതെന്നെ
നല്ലൊരു കാര്യാണ് എന്തായാലും നീ നോക്ക്. പഠിക്കാൻ കഴിയോ നോക്ക് ട്ടോ ഉം. പഠിക്ണ് നല്ലതാ ഡെയിലി ഒര്ത്തിരി സമയം അയിന് മാറ്റിച്ചാല് സുഖാണ് അങ്ങനെ ഇതിന്റെടേൽ ഇപ്പേ ഈ വെക്കേഷൻ ടൈമൊക്കെ ആവുമ്പോ കൊറെ നമുക്ക് മറ്റ് അല്ലെങ്കി സ്കൂള് ള്ള ദിവസം നമുക്ക് പറ്റും പക്ഷെ എന്താ പറയാ മക്കളില്ലാത്ത സമയത്ത് ഇപ്പ മക്കൾന്ന് പർഞ്ഞാ ഭയങ്കര കച്ചറ ആയിരിക്കൊല്ലോ.
ആഹ്
വീട്ടിലാവുമ്പോം ഒച്ചപ്പാടും ബഹളും
ഒച്ചപ്പാടും ബഹളും തൊക്കെ ഓര്ക്കോ ഒരിതാണ്.
ആഹ് അതന്നെ ആഹ് ചൂടും ഞമ്മളും തന്നെ മ ക്കൾ നമ്മുക്കും തന്നെ ചൂടും ദേഷ്യവും ഒക്കെ പാടേണല്ലോ.
പോവാ പോവാൻ കഴിയില്ലന്നൊക്കെ ഒര് താണല്ലോ വെയിലത്തൊക്കെ പൊറത്ത്ക്ക് വിടാൻ പറ്റൂലല്ലോ.
അതന്നെ പിന്നെ ഇപ്പത്തെ മക്കളൊക്കൊന്നാല്
സൂര്യൻ ചൂട്
ആഹ് അതെ ഇപ്പൊ ഓരോ മക്കള് പോണത് ഇങ്ങനെ ഇപ്പം ഇപ്പ ചെറിയ മക്കൾക്കെന്നെ സ്റ്റാറ്റസും വാട്സ്സപ്പിൽ സ്റ്റാറ്റസും സ് സ്റ്റോറിയൊക്കെ നോക്കാനറിയാലോ. അപ്പൊ ഓല് കാണുമ്പോ ഓലെ ഫ്രണ്ട്സക്കെ പോയേ കാണുമ്പോ ഓല്ക്കും ഒര് താണ് നമ്മള് മാത്രം ഇവിടെ വീട്ട് കുത്തിരിക്കാണ് അങ്ങനെരു
പോവല്ലേന്ന് പറയും
ആഹ് അത് പാവാണ് അങ്ങനെ ഇപ്പത്തെ മക്കള് ഞാനിങ്ങനെ ആലോയിക്കല്ണ്ട് നമ്മള മക്കളൊക്കെ അങ്ങനെ നമ്മൾ തോന്നെ പോണില്ല ആവശ്യത്തിന് പോവ്ണ്ട് എന്നാ തന്നെ എന്താ ഒരിതാണ്
അതെ
മക്കക്കൊക്കെ എല്ലാർക്കും ഇപ്പത്തെ മ മക്കള എടീൽ ജീവിക്കുമ്പോ ല്ലാരും ആ ഒരു ഇതീലെന്നെ പോണം
ആഹ്
അല്ലെങ്കി മക്കക്ക് വിഷമാവും ഭയങ്കര
ആ അതന്നെ പെരുന്നാളായാലും കല്യാണ ആയാലും ഒക്കെ അവർ അവർക്ക് എല്ലാരും എല്ലാർക്കും ഒത കൊടുത്ത അതേമാരിയാണല്ലോ അവർക്കും
അതന്നെ എന്തായാലും അന്താ അങ്ങനെയൊക്കെ പിന്നെ പിന്നെപ്പോ ന്താ വിചാരിച്ചിരുന്ന് ന്തോ ഒര് കാര്യം ചോയികണംന്ന് വിചാരിച്ചിരുന്നു
അലോ
ഉം ആഹ് കേക്കില്ലേ
ആഹ് കേക്ക്ണ്ട്
ആഹ് പിന്നെ എവിടെ മോ വല്യ മോന എവിടെ
വല്ല്യ മോന് അവ്ടെണ്ട് ഒക്കെപ്പൊ ഒരു ഗെയിം പഠിച്ചെച്ച്ണ് അ അങ്ങനെ ആഹ്
ആഹ് ഗെയിം കളിക്കാൻ ഓ സമ്മക്കരുത്ട്ടോ കാരണം ആ ഗെയിം ഓന ഭയങ്കര അഡിക്റ്റ് ആണ് ഈ ഓന്ന് നല്ല ഇപ്പഴത്തെ കുട്ടിയാൾ മൊത്തം ഗെയിമിന് അഡി
ആഹ് ഓന് കളിക്ക്‌ണ്ടല്ലോ അവര് കളിക്കണ്ടല്ലോ
ആഹ് അപ്പൊ മറ്റുള്ളരാളെ നോക്കിപ്പ ഇന്റെ മോന് അവിടെ വന്നാല് ഇവരെ എല്ലാരും കൂടണ സമയത്ത് ഇവലൊക്കെ വല്യ മക്കളല്ലേ അപ്പ ഇവന് ചെറുതല്ലേ ഇവനത് കണ്ടിട്ട് ഇന്റെ ഫോണിൽ ഫുള് ഇപ്പ അങ്ങനത്തെ ഗെയിംസ് കേറ്റി വെച്ചിന്
ഓ ഹ
ഗെയിംസ് ന്നിട്ട് ഇവതന്നെ ആ ഹസ്ബൻഡ് ചീത്ത പറയണ്ട് കാരണം ച ന് അത്രല്ലെ ആയിടട്ടൊള്ളൂ അപ്പ ഇപ്പന്നെ ഗെയിം ഇതാക്കി ഫോണിനും കേടാണ് ഓലെ ബ്രെയിനിനും കേടാണ് മൊത്തത്തില് കേടാണ് അതിനണ്ട് അഡിക്റ്റ് ആവും
നമ്മള് പുള്താകാണ് നമ്മളാണ് ഇതില് ഇതാവണതെ
ആഹ് പിന്നെ ഇപ്പാണെങ്കി പേടിക്കണം ഇപ്പ നല്ല പേടി പേടിക്കണം ഗെയിം ഗെയിം കളിച്ചണതേ കാരണം കു കുട്ടിയാക്ക്കൊ ഓരോ തോട്ട്സും കാര്യങ്ങളും വരും
കുട്ടിയാളെ തലക്കായാലും കണ്ണ്നായാലും സ്വഭാവ ആയാലും ഒക്ക കേടല്ലേ
ആഹ് കേടാണ് നമ്മളെ ന്താണ് ബുദ്ധിക്കൊക്കെ തകരാറ് വരാണ്
ആ ബുദ്ധിക്കൊക്കെ തകരാർ വരും പർഞ്ഞിട്ട്
കേൾക്ക്‌ണ്ടാവുല
കേക്ക്‌ണില്ല ഇബ
ന്നാ ഓക്കെ ട്ടോ
ഓക്കെ